ആഹ് വലയ്ക്കുമുസ്ലാം എന്താ വർ
എന്തൊക്കെ സുഖാണ് എന്തൊക്കെ അവിടത്തെ വിശേഷൾ ഒക്കെ
ഒക്കെ സുഖാണ്.
കയ്ഞ്ഞോ
ഉം ഷാപ്പാടൊക്കെ കഴിഞ്ഞു കുട്ടികളൊക്കെ മദ്രസട്ട്ന്ന് വെന്ന് വെരാനായ്ണ്. ഇപ്പൊലീവല്ലേ ഞായറാഴ്ചയാണല്ലോ
ആഹ് ആഹ് അതെ
അപ്പം ഉം ജോലിയൊക്കെ സാവധാനക്കാ വിചാരിച്ച്.
അല്ല ഞാനാപെട്ടെന്ന് പെട്ടെന്ന് നോക്ക്ണ‌ത്.
അതാണ്ല്ലേ ന്നെ സ്കൂള് സ്കൂള് ഇണ്ടാവകുമ്പോ അമ്മള് പെട്ടെന്ന് പെട്ടെന്ന് തീർക്കും. സ്കൂളില്ലാത്തപോ പിന്നെ അയ്ന് കൊർച്ച് ടൈം ആയിക്കോ വിജാർ
ന്ന കയ്യൂല കാരണം മ രാവിലെ ഒരെട്ടം മദ്രസ്ൽ പറഞ്ഞേക്കും ഏയരക്ക് മദ്രാസ്ൽ പറഞ്ഞേക്കും. ഞത് കഴിഞ്ഞിട്ട് ഒബെതെരാവും മദറസ്സ് വിട്ട്ണ്ടെങ്കി പിന്നെ സ്കൂൾക്ക് പറഞ്ഞേക്ക്‌ അപ്പൊ ഇന്റ്ത് ഒന്ന് ഇൻക്ക് കയ്യൂല.
കയ്യൂലലേ ഉം ഇവടെന്നെ ഇമ്മ ഇണ്ടായോണ്ടേ ഇങ്ങ് രണ്ടാളും ഒരേസ ഒരേ സമയം പാച്ചില.
ഉം ഉം ഉം ഇവടെമ്മ ഇമ്മ അടുപ്പത്ത്നിക്കും ബാക്കിയുള്ള ജോലൊക്കെ ഞാൻതെ ഞാൻകയ്ക്കും. ഇമ്മ അട്പ്പത്ത്ക്ക്‌ നിക്കും കറിയൊ ഇമ്മണ്ടാക്കും. ചോറൊക്കെ ഇണ്ടാക്കും ബാക്കിയൊക്കെ ഞാന്.
ഞാന് ചോറും കറി ഇണ്ടാക്കും ഇമ്മ അല്ലാത്ത പണിയൊക്കെ നോക്കല്.
ഉം ഉം
ഉം പ്പന്ന് ഞായറാഴ്ച ആയോണ്ടേ
ആഹ് ആഹ്
ടൈമ് കൊർച്ച് സാവധാനം ഇട് ക്കാന്ന് വിചാരിച്ചു ത കറിയൊന്നും തീമെട്ട്ട്ടില്ലന്ന്പ്പോ ഇന്ന്ന്നാത്തൂനൊക്കെ ഇണ്ട്. ഇഞ്ഞോട് പറഞ്ഞുഞ്ഞിപ്പന്ന്ജ്ജ് രെസ്റ്റ് എടുത്ത്ക്കോ ഞാൻ അടുക്കളെൽ നിന്നോണ്ട്ർഞ്ഞു.
ഏഹ്
അപ്പഞ്ഞാങ്ങട്ട് പോന്ന. ആഹ് പെഷ്യലെന്തെങ്കിലും ഇണ്ടാക്കണം.
ബിരിയാണി ആഹ് ഇങ്ങൾ ബിരിയാണി എങ്ങനെ വെക്കല്?
ആഹ് ഞാ ഇൻക്ക് വല്ലാതൊന്നും വശല്ല ഒര് ഒരെട്ടേ ഇണ്ടാക്കിട്ടൊള്ളൂഒന്നടാട്.
ആതെലെ
അതെന്നെ ന്നല്ലെ നന്നായ്ന്ന്നൊക്കെ പറഞ്ഞീനിം. ഇമ്മനെ വെക്കെല് കൂട്തലും.
ഉം ഇവിടെഅങ്ങന് തെന്നെ ഇമ്മേനൊവെക്കെല് ഞാന്അങ്ങത്തെ പരിപാടികളൊന്നും ഞാന് ഇട്ക്കാ
എല്ലാം അരിഞ് കൊടുക്കും എല്ലാ ചതക്കല്ലൊക്കെചതക്കും എല്ലാ കൊടുക്കും എല്ലാംറെഡിയാക്കി കൊട്ക്കും. ഇമ്മണ്ടാക്കും ഇമ്മ പെട്ടെന്ന് പെട്ടെന്ന് കയ്ച്ചെക്കുട്ടോ.
ഉം അതെ അല്ലെങ്കിലും ഇമ്മരെ പ്പണികളൊക്കെ വേമ് കയിയല്ലോ?
ഉം ഞാന് പിന്നെ ശർത്തും ഫർളൊക്കെ നോക്കു എല്ലം.
ഇവടെ അങ്ങന് തെന്നെ ഞാന് പിന്നെ ആറി അറിയൊക്കെ നിക്കുള്ളൂ ഇമ്മന്റെ പണിയൊക്കെ ഇമ്മതാ തൊക്കെക്കെ മ് സെരിയാക്കും.
ബടിം മ്മ അങ്ങനെ നേരത്തെ പണിച്ചാല് വെറുതെകുത്തർന്നൂടെറിം.
ആഹ് ന്നാൽ ഇന്റത് കൊറേ വേകി ഞാാന ഇങ്ങനൊക്കെ നോക്കിയറുണ്ട് അവ തിരുന്തലും കൂടെ കഴുമ്പോതിന്
ആഹ് ഇവിടെ നേരത്തെ കയ്യൂട്ടോ പണിയൊക്കെ നേരത്തെ കഴിക്കും
ഉം ഉം പിന്നെ എന്തൊക്കെ മക്കള് എത്ര ആളാ രണ്ടളും പോയിക്ക്ണ
ഉ ഓ രണ്ടാ മുമ് വന്ന ഇപ്പന്ന് ലീവ് ആയോണ്ട് ഒക്കെ അടുത്തന്നെ സ്കൂൾ മദ്രസ ഒക്കെ ഒന്ന് രണ്ടാം ക്ലാസ്സിലാ ചെറുത് മറ്റവന് അഞ്ചാം ക്ലാസ്സില് നിങ്ങക്ക് എത്ര കുട്ടികളാ
ഒരാള അഞ്ച ഒരാൾ അതാണ് സ്കൂള് മദ്രാസില് ഒരാള് അഞ്ചില് ഒരാള് മൂന്നില്
ആഹ് എത്രയി കല്യാണം കഴിഞ്ഞിട്ടൊക്കെ കൊറെയോ
ഇവിടെ വന്നിട്ട് പതിമൂന്ന് വർഷം
ആഹ് ഇന്റെ പന്ത്രണ്ടല്ലോ ആഹ് എല്ല മാറ്റൊന്നുലല്ല ഉം ഉം ഇവിടെ ഇവിടെ മൽപ്പറം ഭാഗം ഉം ഉം
പിന്നെ
ഉം
ഉം അൽക്കാണോ
ആഹ് അല്ല തൊടക്കാ
തൊടക്കാ അല്ലെ നിന്റെ ജോലിന്റെ ഇടൽ ഇങ്ങനെ ചെയ്ത് തീർക്കണം എന്നില്ല ഒരു മൈൻഡല്ലേ
അ ആഹ് അങ്ങനെല്ല ഞാന തോന്നിണ്ട് ഞാൻ പിന്നെ പറഞ്ഞ
ഞാൻ അങ്ങനെ തന്നെയാണ്
ആഹ് ആഹ്
അടുക്കള ജോലിക്കാണെങ്കിൽ അതിന്റെ കൂടെ അങ്ങനെ വേറെ എന്തെങ്കിലും ചെയ്തു കൊടുക്ക അത് നമ്മക്കൊരു സ്ത്രീകൾക്ക് മാത്രള്ള ഒരു ഇതാണല്ലേ പ്ലസ് പോയിന്റ് ആണ് ചേലോ അങ്ങനെ കഴൂലല്ലെ നമ്മളൊക്കെ അങ്ങനെ കുട്ടികളെ പി ആ പിള്ളോരെ നോ ക്കെ ഓല് അയിന്റ എടേല് വെ വെച്ച്ണ്ടാക്കലോ അതിന്റെടെ അടിച്ച് വാരല് ഒക്കെ. പാട ഒപ്പം നോക്കും ഒരേ ടൈമ്
ആഹ് ഇവിടെ എന്റെ ചെറുത് അങ്ങനെയാണ് ചെറുത് ഭയങ്കര പിത്തനെയാണ്
ഉം ഇവിടെങ്ങനെ രണ്ടാള്ത്താ ഭയങ്കരം അടിയാ
ഉം ഓനിം നോക്കും അതിന്റെ എടേൽ ഒരോന്ന് പറഞ്ഞ് വരും ഓനി നോക്കൂ ക്കും അതിന്റെ ഇടേൽ ഇതും കഴിയും എല്ലാം കൂടെ ഉണ്ട്
ഉം
ഉം
പിന്നെ ഇമ്മണ്ടായണ്ട് പിന്നെ ഉം വാശി തിരുമ്പലൊക്കെ. ഇമ്മന്നെ ഒക്കെ തിരുമ്പീണ് തിര്മ്പലൊക്കെ കഴിച്ച്ണ് രാവിലെ വാഷിംഗ് മെഷീൻണ്ടായൊണ്ട് മഴആയോണ്ട് അത് വേഗം തീർക്കും
ആ ഇയ്യ് ഇയ്യ് മെഷീൻ ഇട്ടുണ്ടാവും ഇല്ലേ
ആഹ്
ഉം ഉം
മെഷീൻന്നെ എടുക്ക് ഉം ഏഹ് തോരടല്ലോ ഏഹ് മെഷീനോ
ആഹ് മിഷീന് മേലെയാണ് അപ്പം ഇൻക്ക് അത് ഒര് ഞാൻ എന്താക്കും കല്ലമ്മലന്നെ വേഗം ആഹ് കല്ലമ്മലന്നെ വേഗം തിരുബ്ബും
ഏഹ് ഇവിടെ ഇമ്മാക്ക്ഷ്ട്ടാ കല്ല്മ്മെ തിരുമ്പ്ണത് ഇമ്മ ചിലപ്പോ വെളളം കുറെ ഡ്രസ്സ് ഉണ്ടെങ്കിലൊ ഒക്കെ ഒപ്പാണ്ട് കൊണ്ടോകും കല്ല്മക്ക് ഞാൻ പറയുന്തിനാ ആവി ൽ ഇട്ടാ പോരെ എത്താണ്ണി മെഷീനിൽ വെള്ളം പിന്നെ ഒലിമ്പി എന്റെ എത്ര എളുപ്പം കച്ചും എന്തോരു സു സുഖ കല്ലുമല് തിമ്പാന്ന്ന് പറയും അമ്മായിമ്മ
കല്ല്മല വേഗം കഴും മറ്റത് ഒരുപാട് നേരം ഇത് ഒന്ന് ആലോചിച്ചോക്ക് അയ് കൊന്ന് വെള്ളൊന്ന് ആദ്യം ഒന്ന് വെള്ളം പാരണം അയിക്ക് തിരുമ്പ്തിന്നടണം പിന്നെ അയ് കയിഞിട്ട് വെള്ളം മാറ്റണം അന്നേര കൊണ്ട് നമുക്ക് ഒരു കല്ല്മ തിരിമ്പാ
ആ അത് പറയും ഞാനന്നെ തര രാവിലെ അടക്കളക്കാണ് കേറുമ്പോൾ വെള്ളം തിരിച്ചിടും
അടുത്ത ഭാകത്തായിരിക്കും
ആ അടുക്കള ഇങ്ങനെ അടുക്കള ഭാത്ത തന്നെയണ ഇത് അപ്പൊ ജോലി ചെയ്ത് അതുകൊണ്ടെന്നെ
ആ അങ്ങനെ ആവാൻ പറ്റൂട്ടെ ഇത് മേത്ത് ആയിട്ട് മോലെ ആയിട്ട് ഭയങ്കരം ബുദ്ധിമുട്ട് ഞാൻ ഇങ്ങനെ വരു ഉണക്കാൻ വേണ്ടി കൊണ്ട ഇവിടതന്ന ചിക്കും ചെയ്യും
എന്ന താഴത്തേക്ക് എറക്കിക്കുടെ ഇത്ര ബുദ്ധിമുട്ടാണ്
ഇതൊക്കെ വയറും കാര്യൊക്കെ അവിടെയാണ് സെറ്റാക്കിയത്
ഉം ഉം അദ്യം മോളിലേക്കരം ഇല്ലേ റൂം
ഞങ്ങളത് അടിയിലാണ് ഒരു ഒരു പോയിണ് മേലക്ക്
ചോറും കറിയൊക്കായ
ഓ ഒക്ക ഞാൻ പറഞ്ഞില്ലേ ഒക്ക ഇമ്മയുണ്ട് അടുപ്പത്ത് ഞാനങ്ങ തുറക്കാൻ വേണ്ട പോന്നത് മേല തുടച്ചിട്ട് ശരിക്ക് തുടച്ചിട്ട് രണ്ടീസിയി ആ മേലെ നന്നാക്കി അങ്ങനെ വേഗം ഇറങ്ങിയതാ
രണ്ട് നില ആകുമ്പോ ഇങ്ങനെ ബുദ്ധിമുട്ടേകല്ലാ എല്ലാം പണിയും ഒപ്പം കഴിക്കാൻ
എല്ലാന്ന് തൊടക്കൂല മേലെഎല്ലാതും ചെളിയവുന്നില്ല അതൊണ്ട് മെലച്ചിരി തൊടക്കും
ഉം വീട്ടില് കൊറെ ആള്ക്കാരുണ്ടോ
ഇല്ല ഞാന് ഇമ്മ ഇപ്പ നമ്മളെ ഇന്റ കുട്ടി ആളും മൂപ്പര്ഇവിടെ നാട്ടിലുണ്ട് മൂപ്പരുണ്ട് ആ അതെ
വേറെ വീടൊ ഒന്നും എടുക്കാൻ ഉണ്ടാവൂലെലേ
ഇല്ല മ്മള് തറവാട് പൾച്ച് വേറെഅ ട്ത്തതാണ് ഓട്പട്യേര്ന്നു അഅ് ചെരിച്ചതാണ്
പെരേലാരക്കെള്ളഅ് പെരക്കെ അട്ത്തന്നെ വ്ടെക്കെടുത്താണോ വിട്ടാണോ ആഹ് അപോവാനോ സുഖയ്ക്കാര്ല്ലേ എളുപ്പ യ്ക്കാര്ല്ലേ
ഇര്യുൻറ്റ് താണ്ടി പോയ
ഉം വെടിട്ത്തന്നെണ്
മ്
പെട്ടെന്ന് പോവാകയ്യാനുക്കെ വരാനൊക്കെ സുഖാണ് ൻക്കെപ്പളു അയ്ന്നെ പണി
പോക്കും വരവും
പോക്കും വരവും അവ്ടെമ്മറ്റക്കാണ് വീട്ടിൽ
പിന്ന ഒരാല് വീട്ടില് ഞന് ന്ന് നെറ്റലാ നറ്റല് കറി വെച്ചിട്ടൺ മല്ലിക്കറിയാക്കി ച്ചിട്ട്ണ്ട് പിന്നെ അടവ് അടവ് വർണ മീൻ്റില്ലേ അത്
ആഹ് ആഹ് വ്ടെ ഇന്നലെ അതെന്ന് ഇന്ന്പ്പോ മീനന്നും കിട്ടീല്ല
ഉം
പ്പനേരം വൈക്യ മീൻ വണ്ട്യേരാ തോന്ന്ണ്ട്
ഉം ഉം ഉം ആഹ് വണ്ടി ര്യേയ്രിക്കുല്ലേ ഉം ഉം
ല്ല മീനന്നുംകിണ്ടാല്ല
ല്യേ പ് വേ
പ്പക്കേണ് ഹും ഇപ്പ കേടന്ന മീനൊക്കേണ്
ആഹ് മ്ക്ക് മീന് പിന്നെന്നും വാണം മീന ന്നും വാങ്ങിക്കും
ഇവടി അങ്ങനെ തന്നെ പാക്ക് മീന് അതൊക്കെ എട്ക്കട്ക്ക് വാണം
ഉം
എന്ത് മീനായാലു മട്ക്കും പിന്നെ കോയി എട്ക്കട്ക്ക് കോയി എർച്ചി അങ്ങനൊക്കെ
ഏച്ചമ്മ്ള് എർച്ചി വാങ്ങോ
ഉം
കൈറ്റ്
ഉം
പിന്നെ വേറെന്തെക്കെണ്ട്
വേറന്താ കു കുട്ടേളക്കെ മദ്രസട്ട് വന്ന്
അരസ്റ്റാൾസ്ട്ട് എച്ചപ്പാടന്നും കേക്ക്ണില്ലേ ആരിം
അഹാ കുട്യോളക്കയ് നാത്തൂമാര് കുട്യോളക്കെ വന്ന്ട്ടെയ് ഒക്ക കളിലാ അപ്പർത്ത് ഉം
ഉം
ഇഞ്ഞെന്താ തൊട്ക്കല് കയ്ഞ്ഞോ
ആഹ് കയ്യാനായ് ഇല്യ അഗെ കൈഞ്ഞ്ട്ടൊള്ളു ഞ്അട്ക്കളേക്കന്ന് കേറാന്ണ്ട് അടൊണ് പണി നേതൊന്നും നക്ക് ഞ്മൂന്നയസ്സാകാനായി
ഉം മൂന്നയസ്സാണ്ല്ലേ വാലവാടി പോയണ്ടോ
ല്യാ ആയിറ്റില്യ
ഉം ഉം വ്ടക്കെ ഇവിടെ അട്ത്തൈ ഇസ്റ്ററീം പിള്ളാരാ രണ്ട് വയസ്സൊക്കായിറ്റൊള്ളൂ രണ്ടരക്കെ
എ
ചെറീയ കു മക്കളായിറ്റേ അവം പർ നമ്ക്ക് പർഞ്ഞേക്കാം മട് മടിയാലേ വീട്ട്ന്നൊക്കെ ചെറിയ മക്കളെ ആഹ് പർഞ്ഞയ്ക്കാന് ചലവത്ണ്ടാവും എങ്ങനെ വിടത്തെ ജോലിക്കപ്പൊക്കെ പോണല്ല്
പൃയാസം മുരി എല്ലാ. ഭക്ഷണം ഉണ്ടല്ലോ അംഗനവാടി പക്ഷെ നമ്മള് കൊടുക്കുന്നക്കെ നല്ലത്ണ്ട് പക്ഷെ അതൊരു കഥയായിരിക്കും. കുറച്ച് കൂടെ കയ്യേട്ടെ നട്ട് എടുത്ത്ക്കായിേ.
ആഹ തന്നെ.
ഉ.
കുട്ടിനെൊക്കെമ്മ നോക്കാ അല്ല ജോലി ചെയ്യുമ്പോഴൊക്കെ.
ആദ്യൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ ഓനും പോവുല.
ഉം. വല്ലാത്ത വികൃതി അലോ ഇ ടൈമില്. ഹസ്ബൻഡറ് എന്താ ജോലിക്ക് പോല.
വന്നതാ ലി വിന് വന്നത്.
ഗൾഫിൽ എയിന്. എന്നാ ശരി ടോ ന ആയിക്കോട്ടെ ആഹ.